ക്കെ ആ പറയ് എന്തൊക്കെ വർത്തനങ്ങളൊക്കെ സ.....
ആ നല്ല വിശേഷാണ് എന്തൊക്കെട് ത്തെ വിശേഷങ്ങളൊക്കെ
ഹലോ ആ ആ പറി പറി ചെറിയ മോള്ണ്ട്
അവിടെ റേയ്ഞ്ചിന്റെ ഇഷ്യൂട് എടക്കൊര് എക്കോ അടിക്കും പോലെണ്ടല്ലോ
ആഹ് എടക്ക് ചെറിയ അത് നമ്മള് ഞാനിപ്പോ മോളോന്ന് അങ്ങട്ടാക്കാ മാണ്ടി നിന്ന് റേഞ്ചില്ലോട്ത്ത് പിടിച്ച് നിക്കാ
ആഹ് മോളെന്താപ്പ്റ സ്കൂള് ടേക്ക് കെയറിലൊന്നും ആക്കാറായിട്ടുണ്ടാവിലല്ലേ
ഇല്ല മൂന്ന് വയസായിറ്റൊള്ളു
ആ ആ ഉം ഇ സമയത്തവർക്ക് ഓരോര വിശേഷങ്ങൾ എന്താപ്പ കുട്ട്യാള് രാവിലെ പോവുമ്പത്തന്നെ നമുക്ക് ഓട്ടപ്പാച്ചിലല്ലേ കടക്കപ്പായിന്ന് നീ ണ്ടെങ്കില് അവിട്ന്നാണ്ട് തോടങ്ങിയ പാച്ചിൽ ദാ ഇപ്പതാ നിന്നോണ്ടിരിക്ക്ണ്‌ കുട്ട്യാള് പോയി കൊറച്ചേരൊക്കെ റസ്റ്റ്ട്ത്ത് മഴയല്ല നല്ല മ മഴയല്ലേ ഇപ്പഴ് കുട്ട്യാള് പോണ സമയത്ത്ന്നും വണ്ടി വരുമ്പോഴക്കേന്താ ലെറ്റായേ മഴ വെഴ്ക്കി ഒന്നാടെ വീണ് ഒക്കെ ഇമ്മച്ചീന്റെ കാലൊക്കൊന്ന് സ്ക്രാച്ചായി പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് അങ്ങനെ ഇരിക്ക്യാണ് അപ്പൊ ഞാ വിചാരിച്ച് ഏതായാലും വൈകി അപ്പൊ കൊറച്ചേരം കൂടി റെസ്റ്റ്ട്ത്ത് ഇഞ്ഞ് അട്ത്ത പണി തുടങ്ങാന്ന് വിചാരിച്ചിരിക്ക്യാ എപ്പഴും അല്ലാതെ എല്ലാ പണീം കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ്യ്യാനുള്ള സമയൊന്നും കിട്ടില്ല അപ്പൊ ആ കൊറച്ചേരം റസ്റ്റയേട്ടെ ഉമ്മച്ചിം പറഞ്ഞ് ഒക്കെ നമ്മ ക്ക്ള്ള പ്രശ്നന്താ ഒക്കെ കഴിയട്ടെ കഴിയട്ടെ വിചാരിച്ച് നമ്മൾ അങ്ങനേ ചെയ്യും നമ്മളെ ഹെൽത്ത് കണ്ടീഷനൊന്നും നമ്മള് നോക്കൂല്ല അത് കാരണം പിന്നെ നമ്മുക്ക് വെയ്യാണ്ടാവും പതിയെ പതിയെ അങ്ങനെ ചെയ്യാ മതിന്നറിം കൊറച്ച് കഴിഞ്ഞിട്ട് കൊറച്ച് ചെയ്യ് കൊറ ച്ചേരം റസ്റ്റ്‌ട്ത്ത്ട്ടൊക്കെ ചെയ്താ മതി ആരവിടെ പേടിക്കാൻ ആരാ ചോയിക്കാനും പറയാനും എന്നാലും നമുക്കത് കഴിഞ്ഞാല് ഫിനിഷായാ നമുക്കൊരു
നമ്മക്ക് അതാണ് കയ്യൂല ഞാ നിപ്പോ എന്ത്യ്തു കൊറച്ചേരം അവ്ടെ കടന്നു അത് എന്ത് ചെയ്യാനാ എല്ലാരും പറ് ഞ്ഞയ്ച്ച്ട്ട് വേണ്ടേ
ആഹ് കുട്ട്യാള് രാവിലെ എന്തേലും ചായേം കടിണ്ടാവ എന്നും സ്കൂൾള്ള ദിവസങ്ങള്ൽ ദോശ ഇതൊക്കെ തന്നെ ഇണ്ടാക്ക ദോശൊ അതല്ലേ എളുപ്പം ആ കല ഒന്നിച്ചോരു കലക്കലും ഒരു വീസ് എന്നും കലക്കലും വീസലുന്നെയാണെറ വേറെന്തെലും നൂൽപുട്ട് പു ട്ട്ണ്ടാക്ക പക്ഷേ അതൊക്കെ ഇവിടെ നൂൽപുട്ടൊക്കെ ഇന്ക്കൊക്കെ നല്ലിഷ്ട്ടാ പക്ഷെ ഹസ്ബൻഡും നല്ല ഇഷ്ടം തന്നെ ഇവനും നല്ലിഷ്ടം തന്നെ പക്ഷെ അവര്ക്ക് ആവിക്ക് വേവിച്ചതൊക്കെ കഴിച്ചാ ഭയങ്കര ഗ്യാസാണ്. അത് കാരണം അധികും ഞാൻ എന്തേലും വേറെ സെപ്പറേറ്റ്ണ്ടാക്കുമ്പോ ഇത്ണ്ടാക്കാണെങ്കിൽ അവർക്ക് ദോശ പറഞ്ഞ് അവർക്കിഷ്ട്ടാണ് പക്ഷേ അത് കഴിച്ച്ണ്ടെ പിന്നെ അവർക്ക് ഒന്നിനും കഴിയില്ല ഗ്യാസ്
അങ്ങനത്തന്നെ ഇവിടേം ഇവിടെ ഗ്യാസിന്റെ ആളാണ് ഇന്റെ കാക്കു
ഗ്യാസിന്റെ കുപ്പി മരുന്നും ഗുളിക കൊണ്ടും ഇവിടെ ഷെൽഫ് തന്നെ നെറഞ്ഞിട്ട്ണ്ട്. ത്രക്ക് വരുന്നുണ്ട്. ആയുർവേദായിട്ടും ഹോമിയോ ആയിട്ടും അയ മാസത്തിറെ ഗുളികാന്ന് പറഞ്ഞിട്ടും ഒക്കെ കൊചും എനക്ക് പിന്നെ അല്ലാഹ് വണ്ട വെച്ചിട്ട് ഇതുവരെ അങ്ങനത്തെ പ്രശ്‌നൊന്നൂല്യ ട്ടോ എനിക്ക് ഉപ്പൂറ്റി വേദനായിട്ട് കാലിന്റെ
ആ അതന്ന ഇൻക്കും. ഏകദേശം ങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവടിം കാക്കുന് ഇതേമാരി വയറിന്റെ ഇതാണ്. ഇപ്പോ ഡോക്ടറെ കാണിക്കലിണ്ട്. അങ്ങനെ അതായത് മരുന്ന് കൂടുതലൊന്നുല്ല. ഗ്യാസ് സ് ഈ
ഗ്യാസ് ആഹ് നെഞ്ഞെരി ശരി വയറിൻ സുഖില്ല. ഇന്നിപ്പ ഞാൻ ഇണ്ടാക്കീട്ട്ള്ളത് രാവിലെ ദോശ ഗ്രീൻ പീസ് കുറുമേണ് ഗ്രീൻ പീസ് ആൾക്ക് നല്ലഷ്ട്ടാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം നീറിറ്റ് വയ്യാന്ന് പറഞ്ഞു കഴിച്ചിട്ടില്ല ആ അപ്പൊ ഞാന്നേണ്ടാക്കി ക്കിയപ്പോ അവര് ഞാൻത് കൂട്ടിനോക്കട്ടന്ന് കുറച്ച് കഴിച്ച് പാവം തോന്നൂട്ട നല്ലിഷ്ട്ടാ ട്ടുള്ള മുതലാണ് കഴിക്കാൻ പറ്റ ഇവിടെ മോൻക്കാണെങ്കില ഇതൊന്നും പറ്റൂല്ല രണ്ടാളും മൂന്നാളുംല്ലെങ്കിൽ പേരേൽ നാൽ ഏറ്റവും സാധനം വേണം വീട്ടില്. നാലാളും നാൽ രുചിയാ
അതന്നെയാ അതേ അതേപോലെ തന്നെ ഇവിടെ. ന്റെ മകന് ഇതേപോലെ ഇറച്ചിയും പറ്റൂല മീനും പറ്റൂല ഓനിക്ക് വേറണ്ട ക്കണം. രാവിലെ ദോശൊന്നുല അപ്പൊ ഒന്നും തിന്നുലാ..
ആഹ ന്നിട് മോൾക്ക് മോൾക്കാണെങ്കിൽ എന്താണ് ചിക്കൻ വേണം അങ്ങനേല് ഗ്രീൻ പീസ് ഒക്കെയ ഇഷ്ട്ടാണ് ചിക്കന് അല്ലെങ്കിൽ ബിരിയാണിയ ആണ് കറിയാണ് ചിട്ട ഒന്ന് അങ്ങനത്തെ ഒരു തീ തൊന്നും അവൾക്കില്ല. ഓൾക്ക് അങ്ങനെന്നും ചിക്കനാണ് ബീഫ് അല്ലെങ്കിൽ ബിരിയാണി വേണോ നമ്മള് ബിരിയാണി ഇണ്ടാക്കാണെങ്കിൽ നമുക്ക അന്ന് ബിരിയാണി ആണ് ചോറ് കാട്ടിക്ക ഞാൻ തോന കഴിക്കും. അങ്ങനെക്കെണ്ടല്ലോ കുട്ടികൾ അങ്ങനത്തെ ഒരു പറച്ചിലേ ഇല്ല അവൾക്ക്ന്താണ് ഓൾക്ക് എന്ത് സ്പെഷ്യൽ ചെയ്തിട്ടുള്ള ഇതൊ ഓൾക്കൊരു തൈരും അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇപ്പട്ട് രണ്ട് പറ്റി ചോറ് ബിരിയാണി നയിച്ചോറ് അങ്ങനക്കെ ഉണ്ടാക്കിക്കാണെലോ പറയും. മ്മച്ചി ന്ക്ക് കഞ്ഞി മതിന്ന്. എന്റെ വീട്ടക്കൊക്കെ ഞാനില്ലാത്തക്കൊക്കെ അവള് പോയി നി ക്കും. അപ്പ ഉമ്മ അവൾ ള്ളല്ലേ ച്ചിട്ടൊക്കെ എന്തെലൊക്കെ ഉണ്ടാക്കി ന്നാൾ ചെന്നപ്പോ ഇതേപോലെ മ്മ പാർഞ്. ചോറ് ബിരിയാണി വെച്ച് കൊടുത്തേക്കണ് ങ്ങളല്ലാതെ ഓൾക്കും വേണ്ടി ണ്ടാക്കോ, അപ്പൊ എന്തമ്മ പറഞ്ഞത് ബിരിയാണി കൊടുത്തപ്പോൾ മ്മമ്മ ഇക്ക് കഞ്ഞി മതിപറഞ്ഞു കുട്ടി കഞ്ഞിയാത്ര കുടിച്ചത് ഞാൻ പറയാ ഇങ്ങങ്ങള് ഇള് സ്വഭാവം ഞാൻ പറയാ ഇങ്ങൾ ഇങ്ങള്ടെ സ്വഭാവം വെച്ചട്ട് നിങ്ങളല്ലാതോള് വന്നിക്കിണ് ജാരിച്ചു ബിരിയാണി ഇതൊക്കെ ഉണ്ടാക്കുക അല്ല ന്നാലും കുട്ടികൾ വരുമ്പോ അമ്മക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു ഇതല്ല അങ്ങനെ വിചാരിച്ചിരുന്നോളീ ഇങ്ങൾ രിയാണി ന്നിട്ട് പറഞ്ഞു ഞാൻ നേരെ മർച്ച് മറ്റ ആൾക്കാരൊക്കൊണെങ്കിൽ ബിരിയാണി അല്ലേ
അതാടെയ് ഓരോ മക്കക്ക് ഓരോ സ്വഭാവാണ് ഓരോ സലത്ത്
ആഹ് അതാതെ നമ്മൾ ഓരോരുത്തരുടെ അട്ത്ത് ഇടപഴകുമ്പോഴേ അറിയൂള്ളു
അങ്ങനെ ആകുമ്പ എന്താന്നോ ഞമ്മളെ ഞമ്മളെ പണി ഒരുങ്ങൂല ഈ മൂന്ന് വിധം നാല് വിധം പിന്നെ നമ്മക്ക് വേദനയും കാര്യങ്ങളുല്ല്യ
ആ ഇതെന്താന്നാച്ചാൽ ഇക്ക അഞ്ച മിനിറ്റ് നമ്മളൊരു പാത്തിരിക്ക ക്യ കിടക്ക് എന്തെലും ചെയ്തുണ്ടെങ്കിൽ
പിന്നെ നീക്കാം കാല് വേദന അല്ലേ ഇൻക്ക് അതേ പോലെയണേ കേക്ണില്ലേ ഹലോ ഹലോ ഹലോ? ആഹ് അത് പറി അലോ? ഹലോ?